കേക്കാവോ
കേക്കാാവോ നിനക്ക്
ആഹ് കേക്കാം
എന്തുണ്ട് വിശേഷം
ഓഹ് ഇങ്ങനെയൊക്കെ പോന്നോ അവിടാ
ഓഹ് ഇവിടെ ഇങ്ങനെയൊക്കെ പോസ്റ്റാടി വീട്ടില്
ആഹ് യോ ഞാന് ഇവിടെ ഒറ്റയ്ക് ഒള്ളടി ഞാനാണെങ്കി ഇപ്പ നിന്നെ വിളിക്കാനായിട്ടിരുന്നു എന്തും അറിയാവൊ വിടൊണെങ്കി ഒന്നും വിളിച്ചില്ല അപ്പൊ അമ്മയും ചേട്ടനും ഒക്കെ നീ ഒരിടം വരെ പോയേക്കും അപ്പൊ ഞാൻ വിയാര്ച് ചോറ് ഇരിക്കുന്നു അപ്പൊ നാളെ നിന്റെരു പിന്നെ നീ നമ്മള് പഠിക്കുമ്പോ നീ ഒരു കോവിക്കാ മെഴുക്കു വെര്തി കൊണ്ടുവരത്തില്ലായിര്ന്നോ
നീനക്ക് വെക്കാനാണോ
ആഹ്
വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോടി
ഒന്നുല്ല നീ അങ്ങ് പറയിടി ഞാൻങ് ഉണ്ടാക്കി നോക്കട്ടെ അവവാ വർക്കായാലോ അവർക്ക് വരുമ്പോഴത്തേക്ക് അവർക്കൂടെ കഴി
ഇപ്പം നീ എല്ലാം എടുത് വെച്ചിട്ടുണ്ടോ
ആഹ് കോവക്കരിപ്ണ്ടോ ഒരു ഇ പത്ത് പതിനഞ്ചണ്ണം കാണും ഗോമക്ക് അത്രയും മതിയായിരിക്കുല്ലോ എന്തായാലും ഉച്ചത്തേക്ക് മതി
ന്നപ്പം നിങ്ങൾക്ക് മൂന്ന്പേർക്ക് മതിയെങ്കി അത്രയും മതി
ആ ആഹ ഇതെന്തോ ചെയ്യണം ഇതിന് ഒരുപാട് സാധനങ്ങൾ വേണോ
ഒത്തിരി സാനം ഒന്നും വേണ്ടടി നമ്മള് ആഹ് കോവക്ക എടു ങ്ങനെ കുനു കുനു കുനന്നരിയണം
ആഹ് ആഹ്
അരിഞ്ഞിട്ട് നമ്മളി ഇങ്ങനെ ഒരു പാ ഒരു പാത്രം എടുക്കണം ചീനി ചട്ടി ഒരു പാത്രം എടുത്തിട്ട് ഇത് അതിനകത്തോട്ട ഇടണം നീ എല്ലാം അരഞ് വെച്ചേക്കന്നോ
ഞാൻ അരിഞ് വച്ചേക്കു അല്ലടീ ഞാ ഈ കോവക്ക എടുത്ത് വെച്ചതെള്ളൂ അപ്പ നിന്നെ വിളിച്ചിട്ട തവാ കിട്ടയില്ലങ്കി ഞാന് എന്തോയ്യും അവടെ അരിയാനായിട്ട് നിന്നില്ല ആഹ നീ ഇത് പറ ഞാൻ എന്തായാലും അരിയാം
അപ്പം നമ്മള് പാത്രം എടുത്ത് എണ്ണ ഒഴിച്ച് അതിനകത്ത്ങ്ങിടണം ഗോവക്ക അരിഞ് അയനകത്തിടണം ഇട്ടിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കണം
ആഹ്
മിക്സ് ആക്കിട്ട് നമ്മള് ജസ്റ്റ് നീ ഒന്ന് ഇളക്കിയിട്ട് എഹ് അടച്ചങ്ങ് വെക്കണം
ഈ കോവയ്ക്ക ഇട്ടിട്ട് ഈ പൊടികളെല്ലാം ഒരുമിച്ചങ് ഇടണോ അതോ ഇച്ചിരി ഉഉപ്പ് ഇട്ട് ആഹ് എന്നിട്ട് മിക്സ് ആക്കിട്ട് അടച് വെക്കണം
അടച്ചു വെക്കണം എന്നിട്ട് നമ്മൾ ആവിൽ ഇരുന്ന് ഇത് വേവണം കേട്ടോ നിനക്ക് ആവശ്യത്തിനുള്ള മുളക്പ്പൊടി മല്ലിപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാ മതി
ആഹ്
എന്നട്ട്ടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ് ഒന്ന് ഇളക്കി കൊടുക്കണം ആവിൽരുന്ന് വേവണോ ഇത്
ഓഹ് ഓഹ്
ഇങ്ങനെ വയണ്ട് വയണ്ട് വരുമ്പോ നീ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്ക്മ്പൊ അതൊരു ഇതാവും അപ്പൊ നിനക്ക് വേവും എന്നുള്ളരിതാാവുമ്പോ നീ അങ് ഇറക്കണം
ആഹ് അപ്പൊ ഫ് അതു ഒരെ ഫ്ലെയിം ഒരു സിമ്മിൽ ഇടാവോളോ കൂട്ടിയിടേര്ത് അല്ലേ
കുട്ടി ഒന്നും ഇടല ആവിൽഇരുന്ന് വേവണോടി
ഓഹ് അങ്ങനെ
ആഹ് പിന്നെ വേറെണോന്ന് വെച്ചാല് നമ്മള് ഇത് ഗോവക്ക അരിഞ്ഞിട്ടേ
ആഹ്
ആദ്യ ആഹ് കോവയ്ക്കക്കകത് തന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യണം
കോവയ്ക്കാ
കോവയ്ക്കക്കകത്ത് തന്നെ മൊളക് പൊടി മഞ്ഞപ്പൊടി മല്ലി മൊളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് അടുപ്പില് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് പറക്കി ഇടണം
ഓ അന്നേരം അതുകൂ ട്ടത് അന്നരവും പിന്നെ ഇതുകൂട്ടി ഇങ്ങനെ ആവിയിലിരുന്ന് ഇച്ചിരി തീ കൊറച്ച്
ആഹ് അന്നേരം ഇപ്പം ഇച്ചിരി കൂടെ ഫ്രൈ ആയിട്ട് കിട്ടും മനസ്സിലായോ
ഓ അങ്ങനെ
ഉം
ഞാനാണെങ്കിലേടി മറ്റേ ഇല്ലേ ഇപ്പഴ് ഒരു നീളൊള്ള ഒരു സൈസ് മറ്റേ വഴുതനങ്ങ അറിയാവോ ഒരു പച്ച കളറിലെ
നീളൊള്ളെ
ആഹ് അപ്പൊ അതാണെങ്കി ഞങ്ങടെ വല്ല്യമ്മ ഇവിടെ കൊണ്ട് തന്ന് കേട്ടാ അപ്പൊ ഞാന് ഈ എടയ്ക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് പോയപ്പോഴാണെങ്കി ഇത് കൊണ്ടുവന്ന് ഞങ്ങളമ്മ ഇത് നോക്കിയിട്ട് പൊരട്ടി വെച്ചു അപ്പൊ ഞാൻ നിന്നെ ഇങ്ങനെ ആലോചിച്ചടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്
ആഹ് എടീ വഴുതനെങ്ങെ നല്ലതാടി വെക്കം പക്ഷെ അത് എങ്ങനാ വെക്കുന്നേന്ന് എനിക്ക് അറിയത്തില്ലടി
ആന്നല്ലിയോ അപ്പൊ ഞാൻ ഒരു കാര്യം ചോച്ച അപ്പ ഈ ഈ കോവയ്ക്കയും നമ്മുടെ ഈ പയറും എന്തുവാ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചാ മതിയായിരിക്കും
ആ ഇങ്ങനെ വെച്ചാ മതി പക്ഷെ ഈ വെണ്ടക്ക ആണെങ്കിലേ അടച്ചു വെക്കുമ്പോ വീണ്ടും അതിനകത്ത് ആഹ് കൊഴുപ്പെറങ്ങും മനസ്സിലായോ അപ്പൊ നീ ആദ്യം എന്തോ ചെയ്യണംന്ന് പറഞ്ഞ ഈ വെണ്ടയ്ക്ക ആദ്യം ഇട്ട ആ ഒന്ന് എളക്കണം വ ആ ചൂടിനാ ത്ത്ന്ന് വെ എളക്കി എളക്കി ആഹ് കൊഴുപ്പങ്ങ് മാറും അന്നിട്ട് പിന്നെ നീ പൊടികളെല്ലാം ചേർത്തിട്ട് അടച്ചു വെക്കണം
അടച്ച് വെക്കണം അല്ലെ കരിയും ചെയ്യു അല്ലിയോ
കരിയെം ചെയ്യും അല്ലെ കൊഴുപ്പു ആവും പിന്നെ കൊഴകൊഴാന്നിരിക്കും
ആ
മനസ്സിലായോ കെഴങ്ങും ഇങ്ങനെ വെക്കാൻ നല്ലതാടി
ആ അതാ കെഴങ്ങ് ആ എടി സ്കൂളി ഞാൻ പറഞ്ഞ് ഞാൻ കിഴങ്ങ് വെച്ച് പക്ഷെ ഇച്ചിരി കരിയും ചെയ്ത് എന്നിട്ട് ചെലതക്കയാണെങ്കി ഇങ്ങനെ കടിക്കുമ്പോ ഒരു അകത്ത് അതായത് കെഴങ്ങ് നമ്മളില്ലേ ക്യൂബ് കൂട്ടല്ലേ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലല്ലേ നമ്മള് ഇങ്ങനെ കട്ട് ചെയ്യുന്നെ അപ്പൊ അന്നേരം അതിന് അകത്ത് ചെറതായിട്ടൊരു പച്ച ഒരുരിതുണ്ട് കെഴങ്ങിന്റെ
അപ്പം നീ അടച്ച് അപ്പം അത് വെന്ത് പോയി അപ്പം നീ അത് അകം വെന്തില്ല അതാ തീ കൂട്ടിയിട്ട് കാണും നീ
അതായിരിക്കല്ലയോ അതല്ല ഞാനങ്ങ് ഒരുപാട് ചെറുതായിട്ട അങ്ങ് അരിഞ്ഞേ
ആഹ് അങ്ങനെ ഒത്തിരി ചെറുതാക്കല്ല് അപ്പൊ അത് പെട്ടെന്ന് കരിയെം ചെയ്യും വേവത്തു ഇല്ല
പക്ഷെ നീ അന്ന് ഞാൻ കൊണ്ട് വന്നപ്പോ ഒരുതില്ലേ പക്ഷെ നീ ഒണ്ടാക്കുന്നത് ഒരു എന്തുവാ ഒരു സോഫ്റ്റും ഉണ്ട് എന്നാ നല്ലപോലെ ചൊമന്ന് ഒരിതായിട്ടിരിക്കുവാ
അതന്ന് വെച്ചാല് ഞാനിങ്ങനെ ഇതൊക്കെ തേച്ചടി അത് ഞാനിങ്ങനെ പൊടിയെല്ലാം അരിഞ്ഞിട്ട് പൊടിയെല്ലാം തേച്ചിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുവാ മനസ്സിലായോ
പൊടിയെല്ലാം തേച്ചിട്ട് നീ ആ
ആഹ് പൊടിയെല്ലാം തേച്ചിട്ട് അത് നല്ല കട്ടിക്ക് ഇച്ചിരി തേക്കണം അല്ലെ വെള്ള ഒന്നും ചേർക്കല്ല് അതില്
ഓ അങ്ങനെ
എന്നിട്ട് തേച്ചിട്ട് എണ്ണയിലിട്ട് ഒന്ന് ഒന്ന് ഒന്ന് എളക്കിയിട്ടൊന്ന് അടച്ച് വെക്കണം
ഇപ്പ നീ ഒരുപാട് എണ്ണ ഒഴിക്കുവോ
ഇല്ല അത് വെണ്ണ വ റ്റി വറ്റി വരുമ്പോ നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്താ മതി
നിനക്കിത് ആര് പറ എങ്ങനെ ചെയ്യണോന്ന്
എന്തുവാടി
നിനിക്കിത് ആര് പറഞ്ഞ് തന്ന് ഇങ്ങനാ ചേർക്കണ്ടേന്ന് അതോ നിന്റെ ആ
എടി എന്റെ പരീക്ഷണം അല്ലേ ഇതൊക്കെ ആഹ് പരീക്ഷണ വസ്
അത് എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോടി നി ഉണ്ടാക്കി ആരെങ്കിലും കൊടുത്തപ്പോ
അതെഹ എടി ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടുപോവാ മാത്രം ഇിച്ചിരി ഉണ്ടാക്കുന്നയാ അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല മനസ്സിലായോ ഞാനിങ്ങനെ നീ പറയത്തില്ലയോ കൊണ്ടുവരണേന്നൊക്ക അതിന് വേണ്ടി ഞാനുണ്ടാക്കുന്നതാ അല്ലാതെ എല്ലാർക്കു കൂടെ കൊണ്ട്പോയി ഉണ്ടാക്കുന്ന അല്ല
ആ അച്ചാറ് പിന്നെ നീ അവിടെന്നങ്ങ് പോയത്കൊണ്ടാ ഞാൻ പിന്നെ അങ്ങന പിന്നെ ഞാന് എഴക്ക് കൊണ്ട് പോവാര് മാങ്ങാച്ചാറ്
അയ്യോ ഇല്ല മറ്റേ നീ അന്ന് ഇട്ടോണ്ട് വന്ന പോൽ ക്കയാന്നോടി അയ്യോ നീ ഇച്ചിരി എനിക്ക് കൊണ്ട് തന്നില്ലല്ലോ
അതെങ്ങനെ യാള് അവിടെ ഇല്ലായിരുന്നല്ലോ
ഷോ എനി എന്തോ ഇഷ്ടവായിരുന്നെന്നോ അത്
അതാ ലാസ്റ്റക്കയായപ്പോഴത്തേക്ക് എനിക്കങ്ങ് മടുപ്പായെടി കാരണം നമ്മളൊക്കെ ഇല്ല ഒരുമിച്ചില്ല പോകുന്നതും ഒന്നും ഇല്ലല്ലോ
ആഹ്
അങ്ങനെ ഞാനും പിന്നെ അഞ്ജലി ചേച്ചിയക്കെ അല്ലേ ഒള്ളായിരുന്നു
ഉം എടീ മറ്റേതേ ആ പുളി നീ എന്തോ എടുത്ത് ആ സ്റ്റാർ ഫ്രൂട്ട്
ആഹ് ആ ഫ്രൂട്ടാണെങ്കി ഞാനാണെങ്കി കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിനകത്ത് വെച്ചിരുന്നതാണെന്ന്
ഉം
അങ്ങനെ ഞങ്ങടെ അമ്മയാണെങ്കിൽ അത് കണ്ടില്ലല്ലോ രണ്ടു ദിവസം അതിനകത്ത് നല്ലതൊക്കെ പെറക്കി ഉപ്പിലിട്ട് ബാക്കി അങ്ങടെ അമ്മയാണെങ്കി ഉണ്ണികുട്ടന് കൊണ്ടോന്നപ്പം അവനാണെങ്കി എടു മൊളകും പുളി മറ്റേ ല്ലഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഇട്ടിട്ട് അവൻ അത് പെറക്കി തിന്നന്ന് അത്യാവശ്യം ഇച്ചിരി നല്ലത്
അത് നീ അങ്ങനെ ഇപ്പ അരിഞ്ഞാണോ ഉപ്പിലിട്ടെ
ആഹ് അന്ന് അന്നിട്ടില്ലായിരുന്ന അന്നിയേ ആഹ് അന്ന് ഞാൻ കൊണ്ടുവന്നില്ലോടി കൊണ്ടുവന്നപ്പോ ഇങ്ങനെ അരിഞ്ഞില്ലേ ആഹ അതുകൊട്ട് അത് അരിഞ്ഞിട്ടങ് ഉപ്പിലിട്ടരുന്നു
ഹെ രണ്ടെണ്ണം എടുത്തു ഉപ്പിലിട്ടെടി ഒള്ള മുളകെല്ലാം വാരിട്ട് എരിച്ചട്ടിപ്പം
ഇയ്യോ പക്ഷെ ആഹ് ടേസ്റ്റ് നല്ലതാ പക്ഷെ അതാണെങ്കിലേ ചെ നമ്മള് ഇച്ചിരിയും കൂടെ അത് ചൂടുെള്ളം ഒഴുകുമ്പോൾ ഇച്ചരി ആറിയിട്ടുണ്ട അല്ലെങ്കിൽ അതങ്ങ് ഒരുമാതിരി അഴുകി പോകും
ചൂടുവെള്ളവോ
ആഹ് ചൂടുവെള്ളാഅയ്നകത്ത് ഒയ്ക്കുന്നേ.
ഞാൻ പച്ചവള്ളത്തില ഇട്ടെ.
ആന്നോ ചൂട് വെള്ളവും ച്ചിരി വിനാഗിരിയും കൂടെ ഒഴിക്കണം അന്നേരം നല്ല ടേസ്റ്റാ
ആഹ് ഞാനാ ഒന്നും ഇട്ടില്ല.
ആണോ. അവിടെ ഇനിയും ഉണ്ടോ ടീ ആ ഫ്രൂട്ട്
പിന്നെ ആമരു ത്തി ഇഷ്ടത്തിന് നിക്കുന്നു ഞാൻ മറ്റന്നാളില് അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാന്നാ
ആഹ നീ വരണം. നമ്മള് പക്ഷെ എത്ര ദിവസമായി കണ്ടിട്ടില്ലയോ അന്ന് ലാസ്റ്റ് കണ്ടോില്ലയോ?
ആന്ന് ശരിയാ. മിസ്സേയ്യുന്ന്ണ്ടോടി എന്നെ?
ആടീ ഒണ്ട്. ഞങ്ങ ന്നട്ട് ഇന്ന് ഇന്ന് അവടെ ഒരാളെന്നെ ഒള്ള്.
ഉം. ഞാനേ അവനാണെങ്കി എന്റെ ഹസ്ബന്റ് ആന്നെങ്കിലെ
ആഹ്
ആഹ്, പറ ഞാനിങ്ങനെ പറഞ്ഞു. ഇന്നിങ്ങനെ വിളിച്ച് നമുക്ക്‌ പോണേന്ന് പറഞ്ഞ്. അപ്പ പറഞ്ഞ് ഞാന ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർ ച്ചായിട്ട് പോവാ ഇല്ലെങ്കിൽ ഞാൻ മെസ്സേജ്ടാ ഞാനിങ്ങനെ ഇവടെ നിക് ക്യുവാ ഞാൻ എപ്പ വര്ന്നോ അപ്പ ഞാ വീട്ടിലോട്ട് വരാന്ന് പറഞ്ഞൊണ്ട് എനിക്ക് മെസേജ് ഇടാന്ന് പറഞ്ഞു നിനക്ക് അപ്പം ഞാൻ വേ അപ്പൊ ഞങ്ങള് വെര്ന്നേൻ്റന്ന് നീ ഞാൻ പിച്ചു വെക്കാത്.
ഇപ്പ വിളിക്കണോന്ന് ഞാ ഇവിടെയും പറഞ്ഞ്.
ആണോ?
എല്ലാരേം വിളിക്കണംന്നൊക്കെ
അപ്പൊ എന്താ പറഞ്ഞെ?
ഞാപറഞ്ഞാ പിന്നെ വിളിക്കണം. ആദ്യത്തെയും കൂടെ അല്ലേടി. ഇല്ലടി അച്ചാറ് തീർക്കത്തില്ല. നിനക്ക് വേണ്ടിട്ട് അച്ചാറ് മാറ്റി വെക്കാം.
ആഹ്. അന്നിട്ടേ നിന്റെ ഹസ്ബൻ്റെ ന്തെ?
ആ സ്ബന്റ് ഇവിടെ ഇല്ലടി ഒരിടത്ത് വരെ പോയേക്കുവ
ന്ന് പോന്നി ല്യോടീ?
ജോലിക്ക് വടെ കൊട്ത്തിട്ടേക്കുവാ റഷ്യയിലേ
ആഹ് ആഹ് ആഹ്. എടി പിന്നെ ഞങ്ങളൊര് ട്രിപ്പ് പോവാടി.
ആണോ ആഹ്
ആഹ്. ഞങ്ങളൊരു ട്രിപ്പ് പോവാ. ഞങ്ങള് മലേഷ്യയിലോട്ടാ പോന്നെ.
ഏഹ് അത് കോളടിച്ചല്ലോ
അതാടി ഞങ്ങള് ഹണിമൂണൊന്നും പോയിട്ടില്ലല്ലോ
ആഹ് ശരിയാ അങ്ങനെ പോവുന്നയാ നല്ലത്.
എന്താ ഇപ്പൊ ആര ഇതില്ല. ഞങ്ങള് പിന്നെ ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചു. നിങ്ങള് ഹണിമൂണ എവിടെലും പോയോ?
ഇല്ല പോയില്ലേ ഞങ്ങളാന്ന ഇനിപ്പ ഇപ്പ ഞങ്ങടെ കല്യാണം ഇപ്പ കഴിഞ്ഞല്ലേ ഒള്ള് പിന്നെ ഇപ്പഴത്തേക്കും മഴയും ആ അതുവല്ല മഴയെല്ലാം കൂടായി പിന്നെ പോക്കും ക്യാൻസലാവും ഓ പിന്നെ ചാ കൊച്ചിനോടിച്ചി തിരക്കക്കെ ഉണ്ട് അപ്പൊ ഞാ വി യാരിച്ചു കൊറച്ചൊക്കെ കഴിഞ്ഞെ ടക്കെ പോവാം ട്ട് ഇങ്ങന ഇരുന്നേ.
അവരെ തെരക്കിന്ന് പറയണേ
ആഹ്. പറയാം പറയാം
ആഹ്. പിന്നെ നീ ഇവിടെ എല്ലാരും ഉണ്ടടി പിള്ളോരൊക്കെ ഭയങ്കര ബഹളവാ ഇവിടെ എനിക്ക് ക്ക്യാന്നെ അത് കേൾക്കുന്നതെ ഇഷ്ടവല്ല.
ആഹ്
ആണോ
മഴയുണ്ടോടി യവിടെ
മഴ ഇന്ന് മഴയില്ലായിരുന്നു. പക്ഷെ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിർന്നെടി.
ആണോ. ഇവ ഇന്നലെ അവിടൊക്കെ എന്റെ പൊന്നെ തകർത്ത് പെയ്യായിരുന്നു.
എടീ എനിക്കൊരു കോള് വരുന്നു കേട്ടോ ഞാൻ പിന്നെ വിളിക്കാവേ.
ആഹ ആ ശ ശരി ശരി.